ഹലോ
ആഹ് കേക്ക്ണില്ലേ?
കേക്ക്ണ്ടടി
ആഹ് എന്തെ‌ക്കിണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖം അങ്ങനെ പോണ് വെക്കേഷനൊക്കെ അല്ലേ വീട്ടി പോയില്ലേ?
ഓഹ് വീട്ടി പോയി വീട്ടി പോയി ഒര് അഹ് എലക്ഷന്റെ ഒരു ദിവസം മുന്ന പോയി നിക്കവിടല്ലേ വോട്ട്
അതെന്താ ഇഞ്ഞ് മാറ്റിയില്ലേ?
മാറ്റി ഇന്റെ പഞ്ചായത്തിന്റെ മാത്രേ മാറ്റിയിട്ടുള്ളൂ മറ്റേ ഇത് നിയമസഭാ ഇലക്ഷനാണല്ലോ അപ്പ അത് മാറ്റിയിട്ടില്ലേനി അതാ അവിടെ വന്നത് പഞ്ചായത്തിന്റെ പിന്നെ ഇങ്ങട്ടേക്ക് മാറ്റി ഇതിങ്ങോട്ടേക്ക് മാറ്റാന് ഞാൻ അപേക്ഷിച്ച്ണ് ഇങ്ങോട്ടേക്ക് മാറ്റാന്
ഉം ഉം
ക്ഷയെ പോയി അപേക്ഷിച്ചിട്ട്ണ്ട് ഇഞ്ഞ് അത്‌ റെഡിയായ്ക്കോളും ഇതു വരെ മാറ്റിട്ടൊന്നുല്ല ഇതായിമ്മക്ക് നോ ക്കൂല പിന്നെ ഈ ഇലക്ഷന്റെ സമയാവുമ്പളെ നോക്കുള്ളൂ
ഏഹ് വോട്ടൊക്കെ അങ്ങനന്നെ അതൊക്കെ ഒരിലക്ഷൻ കഴിഞ്ഞ് അടുത്ത എലക്ഷനെത്തണ വരേ അവിടെണ്ടാവും
ആഹ് പിന്നെ നോ മാറ്റണം മാറ്റണന്ന് വി ചാരിച്ച് നിക്കാന്നല്ലാതെ അഹ് പിന്നട് മാറ്റൂല്ല
എലക്ഷന്റെ മാറ്റാതെ നമ്മള് നമ്മളെ ആധാർ കാർഡല്ലെ എത്ര പുതുക്കാനും ശരിയാക്കാനും എന്തെങ്കിലും ആവശ്യം വരുമ്പളേല്ലേ പോവ അത് വരേ നിക്കുവല്ലോ
ഉം ഇതിനൊക്കെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാല് എല്ലാം സംഭവത്തിനും ബസ്സ് കേറിയിട്ടോ അല്ലെങ്കി വണ്ടി പിടിച്ചിട്ടോ പോണം അങ്ങാടി ക്ക് അപ്പൊ അത് അത് ആലോയ്ച്ചുമ്പോ തന്നെ മടിയാണ് പോണ കാര്യേ
ഇവടിം അങ്ങനെത്തന്നെ അയ്ന് അല്ലെങ്കി ആണുങ്ങൾ വേണം നാട്ടിലെന്നാ പിന്നെ എല്ലാത്തിനും കൊ ണ്ടോവാനാളിണ്ടാവും
ആള് വേണം അല്ലെങ്കി പിന്നെ ഞമ്മക്ക് വണ്ടി ഓട്ടാൻ അറിയണം ഇന്നാ പിന്നെ കുഴപ്പല്ല നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് വേഗം ആ‌ക്കി അഹ് അയ്ച്ചാന്
വണ്ടി ഓട്ടോ
ഇല്ല ഞാനോട്ടോക്കെ ചെയ്യും പക്ഷെങ്കില് ഇനിക്കിവിടെ വണ്ടിയൊന്നുംല്ല
ഉം ഞാൻ വണ്ടി എങ്ങനെങ്കിലൊക്കെ ഇൻക്ക് കിട്ടും ഓട്ടാനറീല്ല
വിറ്റ്ലേ
രണ്ടും തിരിച്ചാ ഞാനും ഇന്റെ എളച്ചിമ്പാടെ ഓപ്പ ഒപ്പരം ഡ്രൈവിങ് സ്കൂളിൽ പോയി ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒക്കെ അവര് ഓട്ടി വന്ന്. ഇരുന്നൂറ് രൂപയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ വണ്ടി ഓട്ടാനൊക്കെ ഏകദേശം പഠിച്ച് സെറ്റ് ആയിന്. അങ്ങനെ ഞങ്ങക്ക് പിന്നെ അവിടേക്ക് വിളിച്ച്. ഇതിന് വിളിച്ചപ്പോ പിന്നെ അതിന്റെ കുറച്ച് കുറച്ചു ദിവസം മുമ്പ് ഇങ്ങനെ എൻ്റെ ഉമ്മച്ചിൻ്റെ അനിയത്തി വീണ് ഓള് വീണ് ആക്സിഡന്റ് ആയി അവളെ കാലൊക്കെ പൊട്ടി സർജറി ഒക്കെ ചെയ്ത ശേഷം ഹസ്ബൻഡ് പോവണ്ടാ അയില് അങ്ങനെട് മടുത്തു. ഓക്ക് കിട്ടുകയും ചെയ്ത് ഓള് ഇപ്പോ ഉഷാറായി വണ്ടി ഇപ്പം എല്ലായിടത്തും പോണുണ്ട് എനിക്കിപ്പോ ഒന്നിനും അറിയുല്ല ഒരു മീറ്റിംഗിന് ആയാലും നമ്മളെ മക്കള് മൂന്നും മൂന്നും സ്കൂളിലാ മൂന്ന് സ്കൂളും മൂന്നോട്ടം മീറ്റിങ്ങിനു പോണം വണ്ടി വിളിച്ചു പോവാ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം ഇവിടെ പിന്നെ ഞാൻ ഓട്ടോക്കെ ചെയ്യും എനിക്ക് എന്റെ താത്താനൊക്കെ സ്കൂട്ടിണ്ടേ. അപ്പൊ ഞാൻ ഓരേന്നും വാങ്ങിക്കൊണ്ടൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സമ്മതിക്കൂല പേടിയാണ് ഞാൻ എന്തെങ്ങിലും പറ്റീച്ചുണ്ടാക്കും.
സത്യാണ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഓലന്നെ ഗതി കെട്ട് നമ്മളെ ഗതികെട്ട്. അന്ന് ഇപ്പോ രണ്ട് കൊല്ലം മുമ്പ് പറ്റിയതാ അമ്മച്ചിന്റെ അനിയത്തിക്ക് ഇപ്പോഴും ആഹ് സർജറി കാലുമ്മന്ന് ഇത് എടുത്തിട്ടില്ല. ഉം കമ്പി എടുത്തിട്ടില്ല ഈ ശനിയാഴ്ചയാണ് അവൾടെ സർജറി അതും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഗവൺമെന്റിന്നൊന്നും ചെയ്ത് കിട്ടൂല
ആഹ്
പിന്നെ എന്നിട്ട് ഇനിയിപ്പോ വൈകുന്നേരം ചായക്ക് അയ്യോ ഇനി ചായ ഒന്നും കുടിക്കലുണ്ടാവലില്ലല്ലേ വെയിലായോണ്ട്
വെയിലായോണ്ട് ചായ വേണം ചെലപ്പോ ഉണ്ടാക്കും പക്ക് വടയോ പഴം പൊരിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും ചോറാണ് പ്രശ്നം ചായനെക്കാട്ടിലും ഇപ്പന്ന് ചോറും സാധാ ചോറ് ഉണ്ടാക്കിയാ പറ്റൂല അയിനില്ല കച്ചറ ഒക്കെ ബിരിയാണി മന്തി ഒക്കെ വേണം എല്ലാർക്കും.
ആഹ്
അല്ല ഓല പറയാനില്ലട്ടോ നമ്മക്ക്ന്നെ വേണം പിന്നെ.
ആഹ്
പുട്ട് അങ്ങനെ വല്ല അറിയൊന്നുംല്ല എന്നാലും
ആഹ്
ഒപ്പിച്ചുണ്ടാക്കും
ആഹ് ഒക്കെ ബിരിയാണി മന്തി ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കൂലേ ഞാൻ ഇതേപോലെ തന്നെയാണ് ഞാൻ ഒപ്പിച്ചു ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കും ഒക്കെ സ്പെഷ്യലിസ്റ്റ് ഒന്നുല്ലട്ടോ.
ആഹ് സ്പെഷ്യലിസ്റ്റ് ഒന്നുല്ല എന്നാലും യൂട്യൂബ് ഉണ്ടല്ലോ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം
ശരിയാ ഇപ്പൊ നമ്മക്ക് ഏത് സംഭവം ഉണ്ടാക്കാൻ അറിയില്ലന്ന് പറയാൻ പറ്റില്ല കാരണം ഉണ്ടാക്കാൻ അറിയാത്ത സംഗതികള് യൂ യൂട്യൂപ് തുറന്നാലേ അതിനകത്ത്ണ്ടാവും ഏതാണോ ഉണ്ടാക്കേണ്ട ഏത് കോലത്തിലാന്ന് വെച്ചാലും
അതെ. അതിൽ നോക്കിയങ്ങ് ഉണ്ടാക്കിയാൽ മതി ആരോട് പിന്നെ ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ഉണ്ടാക്കൂല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യൂട്യൂബ് ഉളേളാണ്ട് ആഹ് യൂട്യൂബ് ഉള്ളാണ്ട്. അപ്പ അത് കഴിഞ്ഞില്ല
ഞാന് എല്ലാം ഉണ്ടാക്കി വെക്കും. ഓവനും എല്ലാം ഉണ്ട്.
ആഹ് ആഹ് ഇവിടെ പിന്നെ ഞങ്ങള് ഇപ്പം നോക്കുന്ന പെരുന്നാക്കായാലും, ഇവിടെ, ഇവിടുത്തെ ഞാൻ തറവാട്ട് വീട്ടിലാണ്. അപ്പൊ ഉമ്മന്നെ ഇവിടെ കൂടുതലും ഉണ്ടാക്കിയത്. ബിരിയാണി ആയാലും നമ്മ ഇങ്ങനെ ഹെല്പ് ചെയ്ത് കൊടുക്ക
ആ കെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെനും തറവാട്ടിന്ന്. ക്കെ അരിഞ്ഞൊടുക്കലും താക്കും ഒക്കെ ചെയ്ത് ഇമ്മച്ചി വെക്കും
ആഹ് ആഹ് ആഹ് അങ്ങനെയന്ന പക്ഷെ അറിയാം ട്ടോ എന്നാ എന്റെ വീട്ടില് നമ്മൾ ഉണ്ടാക്കും പക്ഷെ ഇവിടെ എത്തുമ്പം പിന്നെ ഇമ്മ ഉമ്മ ഉണ്ടാക്കാറ് ഞങ്ങള പിന്നെ കെട്ടി
അത് ഞാ ഒറ്റക്ക ആവണം എന്നാലേ പരീക്ഷണ ങ്ങൾക്ക് നിൽക്കാൻ പറ്റുവുള്ളൂ ഞാൻ ഒറ്റകാവുബം എല്ലും പരീക്ഷിച്ച് നോക്കും എയർ ഫ്രയറും ഓവനും ഒക്കെ ഉണ്ട് എല്ല ത്തിലും എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയ ഒന്ന്
ആഹ് ആഹ് ആഹ് ഒന്ന് ശ്രമിച്ച് നോക്കണം എല്ലതും ശ്രമിച്ച് നോക്കണം ആഹ് ആഹ് പിന്നെന്ത ഞ ഇവിടെ ഈ ഞങ്ങളെ ഇവിടെ ഇമ്മ കടായി ഒക്കെ വെക്കാണെങ്കിൽ നമ്മള ആദ്യം ഉള്ളി പിന്നെ നെരിയിച്ച നമ്മള് കടായിക്കാണ് ഉള്ളി ഒന്നായിട്ട് വാട്ടല്ലേ ചെയ്യ പൊതുവേ അങ്ങനെയണല്ലോ കടായി വെപ്പ്
ആഹ് ആഹ് ആഹ്
ഇവിടത്തെ ഞങ്ങള ഇവിടെ ഇമ്മ വെക്കല് ആദ്യം ഉള്ളിനെ അങ്ങിട്ട് നെരിച്ച് എന്താ
പൊരിച്ചടിച്ചിക്ക ആഹ് ആഹ് ആ നമ്മള് ബിരിയാണിക്ക് ദമ്മിടാ പൊരിച്ണ മാതിരി പൊരിച്ചെടുത്തിട്ട് മസാല കൂട്ടി കൊഴച്ച് വെക്ക
ആഹ് ആഹ് പെരിച്ചെടുത്തതിന്റെ ശേഷം പിന്നെ ഞമ്മള് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു പാത്രത്തില് തക്കാളി പേസ്റ്റികളൊക്കെ വഴറ്റിയതിന്റെ ശേഷം നമ്മള ഈ പൊരിച്ചെടുത്ത ഉള്ളി ഇതിക്ക് ഇടാം ഈ ഒരു മസാലക്ക് ഇട്ട് അയ്ല് അയ്ല് കടന്ന് ഒന്ന് വയറ്റി എടുത്ത ശേഷം ചിക്കൻ പൊരിച്ച് വെച്ചു ഉണ്ടാവല്ലോ പിന്നെ പൊരിച്ച ചിക്കന് അയ്ക്ക് ഇടാ അങ്ങനെ ഇവിടെ വെക്കല് ഞ ഞങ്ങളാടെ ഒന്നു അങ്ങനെല്ലേനിട്ടോ ഞങ്ങടെ നന്നായി ട്ട് ഫുള്ള് വാട്ടിങ്ങാണ്ടാണ് അല്ലാതെ പൊരിച്ച് എട് ഉള്ളി നന്നായിട്ട് വാട്ടും ഇനിക്ക് ഇതാണ് ഇഷ്ടം ഈ പെരിച്ചെടുക്ക്ണത് ക
ആഹ് ആഹ്
ഉം അങ്ങന അങ്ങനെ വെച്ചോക്കിണോ ഇത് വരെ
ഇത് വരെ വെച്ചോക്കില്ല ഞാൻ ഇപ്പം കേൾക്കാണ് അല്ല എന്റെ ഏട്ടത്തിൽ പറഞ്ഞനി ഓള് ബിരിയാണിന്റെ മസാല അങ്ങന്നെ തന്നെ ഉണ്ടാക്കല് ഓള് പകുതി വാട്ടും പകുതി പൊരിച്ചെടുക്കലാ ഓള് അങ്ങനെ എപ്പോഴും എന്നോട് പറയല്ണ്ട് അങ്ങനെ ഒന്ന് വെച്ച് നോ ക്ക് ആ ബിരിയാണി മസാല ഓള് അങ്ങനെ ഉണ്ടാക്കല്
ആഹ് ഇബട അതന്താ ഈ ഉള്ളി പെരിഞ് കിട്ടൻ ആഹ് പെരിഞ്ഞ് കി ട്ടാൻ നല്ല പാടാ കേട്ടോ കുറച്ച് ടൈം എടുക്കും ഒരു പൊരുഞ്ഞ് കിട്ടാന് പൊരിഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് സിമ്പിളു ആയി അത് പൊരിയാണാണ് ഈ അയിന് ടൈമിങ് വരിക
അതിന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് ഫുഡിനോടാണ് എന്റെ ഇത്താത്ത നല്ലോ ഫുഡ് ഉണ്ടാക്കും അയ് എത്ര ആക്കു വേണെങ്കിലും ഓള് ഉണ്ടാക്കി പക്ഷെ ഞാന് ആ നാരത്ത് എനിക്ക് വൃത്തിയാക്കാന ഇഷ്ടം വീട് പരിസരൊക്കെ വൃത്തിയാക്കാൻ കുക്കിങ്ങിനോട് വല്ലാതെ ആണ്ട് താല്പര്യം ഇല്ല
ആഹ് അതല്ല ഓരോരുത്തർക്കും ഒരോ ഒരു ക്യാരക്ടർ ആണല്ലോ ഓരോ ഓരോ ഇ താല്പര്യങ്ങളാണോ ഓരോരുത്തർക്കും ഇല്ലത്
ഉം ഉം ഉം അത് ഇനി എത്ര ഫുഡ് ഉണ്ടാക്കാനും നിന്ന് എത്ര പത്രം മോറാൻ തന്നാലും എനിക്ക്ഷ്ട്ടാ
ആഹ് എനിക്ക് ഇന്നാല് അത് ഇഷ് ഇ്ടല്ല അപ്പം ഈ പാത്ര കഴകലില്ലേ അത് എന്നിക്ക് ഇഷ്ടല്ല ഫുട്ട് വേണെങ്കിൽ നമ്മുള് ഇണ്ടാക്കും ഈ പാത്രയ ഉണ്ടാക്കുമ്പോ നമ്മള് എങ്ങനെയ കൊറച്ച് പാ ത്രങ്ങൾ വരുവല്ലോ അരിന പത്രം ങ്ങളായാലും അത് കഴുകി വെക്കാന് എനിക്ക് മടി ചെ ഞാൻ എന്നാ അത് ലോൺ ആക്കി വെച്ചാലേ അതങ്ങനെ കുന്ന് കൂടുള്ളൂ ആഹ് ഒരുന്ന് ഒന്ന് ഒഴിച്ച് അപ്പ തന്നെ കേയ്കി ആണ് വെക്കും ഒന്ന് ആഹ് പാത്രം ഒഴിഞ്ഞാല് അപ്പ തന്നെ കഴികി പിന്നെക്ക് വെക്കൂല അപ്പാപ്പ് കഴകി വേക്കും ഈ പിന്നയൊക്കെ വെക്കുമ്പോ പിന്നെ മടിയാണ് കേയ്ക്കാന് ഒന്നായിട്ട് കാണുമ്പോളേയ്
ഫുഡ് എനിക്ക് നോർമ്മൽ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കിയക്കെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ബട്ടർ ചിക്കന് ബട്ടർ നാൻ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി വെക്കും പക്ഷെ എന്ത് ഉണ്ടാക്കണങ്കിലും എന്താണ് സാധനങ്ങള് ആഹ് ലിസ്റ്റ് കേൾക്കുമ്പോ ഞാൻ പിനെ വേണ്ടേ വെക്കും
ആഹ്
തെച്ച നല്ല പിന്നെ മന്തി ഇതൊക്കെ എളുപ്പാ
ആഹ് ആഹ് ഇവിടെ മോൾ ഓരോന്നിങ്ങനെ പറയും അപ്പൊ ഞാൻ തറവാട്ടുലോട്ട് നടക്കും എ ഇവടെ അവുബോം പേടിയാണ് എത്തോലും ആയി കഴിഞ്ഞൽ എന്തെങ്കിലും നന്നായില്ലെങ്കിൽ ചീത്ത പറിയൊന്നുള്ളൊരു പേടി ഇണ്ടാകും
അത് ആരും ഉണ്ടാക്കൂല തറവാട്ട് വന്ന് ഞാനൊക്കെ അങ്ങനെ തന്നെ ഇനി സ്വന്തം ആയപ്പളാ
ആഹ് ആഹ് ആഹ്
വീട്പണി തുടങ്ങിന്നേ
ഈ തറപ്പണണി തുടങ്ങിട്ടുള്ളൂ തറപ്പണിയാണ് തറമ്മന്ന് കേറാൻ ഉണ്ട് അപ്പൊ പിന്നെ അങ്ങനെ പറയെ എന്നാ ഒരു വീടാ ആവാ എന്നാ ഒരു വിടാവാ ചോയ്ക്കാ മക്കളെയ്
ആഹ് കൊറച്ച് കൊറച്ച് ഇങ്ങനെ എടുക്കേണ്ടി വരും
ഉം ഹും
പണ്ടത്തെ മാതിരിയല്ലേടി സാധനങ്ങൾക്കൊക്കെ വില കൂടിണ് ഒരു വീട് വീടാവകുമ്പോത്തിനെ
ആഹ് നല്ല വേലാണ് കല്ലിനെന്നെ അറുവതൊർപ്യയാണ് പറയുന്നത് അപ്പൊ അങ്ങനെ എത്ര കല്ല് വേണ ഒരറുപത് റുപ്യയാണ് ഒരു കല്ലിന്റെ വിലയാണ് ഒറ്റക്കല്ലേ
ഏഹ് അറുപതൊക്കെ ആയിണില്ലേ ഇരുപതും മുപ്പതൊക്കെ എയ്നി ആദ്യം ബന്റ ആഹ് കെട്ടിയന് ഗൾഫ് പോണതിന് മുമ്പ് ഇവിടാതെ പണി കല്ലും പണി
ആഹ് ഇപ്പം അറുപതൊക്കെയാണ് ഇപ്പൊ ഇനി പറ ഇണ്ടും കൂടാണെങ്കിൽ ഇനിയും കൂടെന്നല്ലേ കല്ലിഞ്ഞ പൈസ ആഹ്
ഉ
ആഹ് അതെ ഏതായാലും ആഹ് സമയം ആകുബൊ ഒക്കെ ആയിക്കോളന്ന് പറയും ഇവിടെ പിന്നെ കുഴപ്പൊന്നില്ല തറവാട്ടില് കൊഴ ഴപ്പൊന്നുല്ല പക്ഷെ ഇനി എന്താ ഇത് ഇങ്ങനത്തെഈ കുട്ടികളെ ഇഷ് ട്ടത്തിന് ഉണ്ടാക്കാ അങ്ങനൊ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുള്ളോ
ഉം ഒക്കെ ശരിയായിക്കോളൂ എല്ലാർക്കും അങ്ങനെ തന്നെല്ല
ആഹ് പിന്നെ
പിന്നെ എന്താെ ഇന്നാല് കെടന്നൊറങ്ങട്ടോ ഒറക്കം വരും
കടക്കാൻ ഞാൻ പറഞ്ഞില്ലേ ചൂടോണ്ട് കടക്കാൻ കഴയില്ല അതാണ് ഇപ്പം ഉള്ളത് ഞാനൊക്കെ എന്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് ആ നെലം തുടച്ചേന് ശേഷ അച്യൊക്ക് നെലം കിടന്നറ്റീന് ഒന്നും വിരിച്ചാതെ കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉം ഇന്നാ പിന്നെന്താ ഇന്നായിക്കോട്ടെ കേട്ടോ ആഹ് ആഹ് നല്ല സുഖാണ് എങ്കിലേ ഒറങ്ങുള്ളൂ അല്ലെങ്കിൽ ഒറ ങ്ങുല്ല ഈ ബെഡിലൊന്നും കൈ മേല വെക്കാൻ- ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്ക ഇങ്ങളെന്നെ വിളിക്ക
പാടൽ-
ഉം നൈക്കോട്ടട്ടോ ആഹ് ശരി.
ഓക്കെ ഓക്കെ.
ഉം